ലോ, ആഹ, കേക്കുന്നുണ്ടോ? പിന്നെ.. ടൂറൊക്കെ... പോണം. ഇപ്പൊ കെഎസ് ആർ ടി സിയിലൊക്കെ ഫ്രീയല്ലേ? അതുകൊണ്ട് ടൂറ് പോവാല്ലോ.
ഓ... അപ്പൊ പുതിയ... പ്ലാനിങ് അതാണല്ലേ ഞാനും ഇതുപോലെ എവിടെ
ഗെവീല് ഗെവീല്
ഇല്ലല്ല, ഞാൻ റീൽസൊക്കെ കൊറെ കണ്ടിട്ടുണ്ട് എല്ലാരും പോകുന്ന
ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ പോയിട്ടില്ല പോണന്ന് ആഗ്രഹമുണ്ട്.
ആഹ് ഇപ്പൊ പിന്നെ നമുക്ക് ഫ്രീ യാത്ര ആയതോണ്ട് പോവാല്ലോ
ആഹ് പക്ഷെ നമ്മള് ഒരു ദിവസം പോയിട്ട് വരാമെന്ന് പറയുന്നെങ്കിലുവേ നമ്മള് രാവിലെ വെളുപ്പില എങ്ങാണ്ട് പത്തനംതിട്ടയി ചെല്ലണം അപ്പൊ നമ്മുടെവിടെ കൊല്ല ത്ത്ന്ന് ആ സമയത്തൊന്നും ബസ്സ് ഉണ്ടെന്ന് അറിയത്തില്ല
ഓഹ്
അവിടെ നമ്മള് വെളുപ്പിനെ നാലരക്ക് എങ്ങാണ്ട് എത്തണം അവിടെ
ഞാനും ഇതുപോലെ ചിന്തിക്കുവായിരുന്നു ഇങ്ങനെ ഇടക്ക ഇരിക്കുമ്പോ എല്ലാം നമ്മള് പണ്ട് കോളേജിൽ നിന്ന് പോയതൊക്കെ ഒക്കെ നോസ്റ്റാൽജ് വരും എനിക്ക് പ ണ്ട്നമ്മള് പോയതൊക്കെ അടിപൊളി ആയിര്ന് ഇപ്പം പക്ഷെ എല്ലാവർക്കും പലതരം തിരക്കുകളല്ലേ ചിലര് കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ജീവിക്ക ുന്നവരുണ്ട് ചിലർ ഇപ്പോഴും കോഴ്സിന് പോകുന്നവരുണ്ട് പിന്നെ പറയ ജോബിൻ്റെ പ്രഷർ പക്ഷെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതി ല് ഇപ്പോൾ ലൈഫിൽ മാറ്റങ്ങളും വന്ന് അതിനനുസരിച്ച് ഓരോരോ വർക്ക് പ്രഷർ ആയാലും എല്ലാം ഉണ്ട് പക്ഷേ ഇതിൽന്ന് എല്ലാം ഒരു ചേഞ്ച് വേണ്ട അപ്പോ ഞാനിങ്ങനെ കുറച്ചു നാളായിട്ട് ഇതേപോലെ ജോബ്ക്കെ ഒക്കെ പോയി ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ടിരിക്കുമ്പഴൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചായിരുന്നു രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്നും അതെ അതെ അതും ഫാമിലിയായിട്ട് പോകുന്നതിനേക്കാൾളും ഞാൻ കൂടുതലും ചിന്തിക്കുന്നത് ഫ്രണ്ട്സു മായിട്ട് പോകുന്നേക്കാര്യം ഈ ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതലും മിസ്സ് ചെയ്യുന്നത് നമ്മുടെ കോളേജ് ലൈഫും
അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്ക് നമ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ ആ കോളേജ് മാത്രം ചിന്തിച്ച ലൈ നമ്മള് ലൈഫിലോട്ട് വരുമ്പോ പ്രശ്നങ്ങളാരുന്നു
ഉടനായിട്ടുള്ള ടൈംസ് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ടീച്ചേഴ്സ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏ റ്റവും വലിയ ഗോൾഡൻ ആയിട്ടുള്ള ടൈംസ് പക്ഷേ അന്നതും മനസ്സിലായില്ല ഇപ്പോഴാണ് ശരിക്കവാ
അത് നമ്മള് മാരേജിലോട്ട് കിട ന്ന് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് നമ്മളുടെ നല്ല ലൈഫ് കോളേജ് ആണ് അന്ന് ടൂറ് പോയതൊക്കെ
അപ്പൊ നമ്മളിപ്പ ചിന്തിക്കുമ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈഡ് പറയുന്നത് നമ്മുടെ കോളേജ് ലൈഫ് ചില അപ്പം അതുകൊണ്ടായിരിക്കാം ഈ ഒരുസി സിറ്റേഷൻ വന്നപ്പം ഫാമിലിയെക്കാൾ ഞാൻ കൂടുതൽ സജെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ
എവിടെയെങ്കിലും പോയിട്ടുണ്ടോ പിന്നെ ഫ്രണ്ട്സുയിട്ടൊക്കെ നിങ്ങൾ
ഫ്രൻസ് ഫ്രണ്ട്സുമായിട്ട് സ്റ്റഡി ടൂറ് പോയിട്ടുണ്ട് മാൽപ്പേ ഊട്ടി കൂർഗ് മൈസൂർ അതെല്ലാം അടിപൊളി ആയിരുന്നു ഞാനിങ്ങനെ ഇടക്ക് ഇരിക്കുമ്പോഴെല്ലാം അത് അഞ്ച് ദിവസത്തേക്കൊക്കെ ആയിരുന്നു പക്ഷെ സൂപ്പർ ആയിരുന്നു ഇന്ന്ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ടൂറ് പോകുന്നത് അതിന് മുന്നേ ഒന്നും ഒരു ക്ലാസ്സിലും വീട്ടിന്നും വിട്ടിട്ടില്ല പോവാൻ പറ്റ
നിങ്ങക്ക് ഊട്ടിയിലൊക്കെ പോയിട്ട് സ്റ്റേ ആയിരുന്നോ അവിടെ
ആഹ് ഞങ്ങൾക്ക് മെയിന ആയിട്ട് ഊട്ടിയിലന്ന് വെച്ചാല് പോയത് ഞങ്ങൾക്ക് ഈ ടൂറിനേക്കാളും ഞങ്ങൾക്ക് സ്റ്റഡി ടൂർന്ന് പറയുന്നത് ശരി ശെരിക്കും പറഞ്ഞാൽ ഈ ബോട്ടണി സോളജി ഡിപ്പാർട്ട്മെന്റ് ക്കാർക്കായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെേക്കാളും നമ്മുടെ ഈ ടൂറ് കമ്പൾസറി രുന്നു നമുക്ക് പോയേ പറ്റും കാര്യം നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല നമുക്ക് എക്സാമിന് ചെയ്യാനുള്ള കുറച്ച് പ്ലാൻസ് ആയാലും ഹെർബേറി ഒട്ടിക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഈ ഊട്ടി പോയിട്ട് കള റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്ൻറ്സ് വെച്ചിട്ട് വേണം നമുക്ക് ഹെർബേറിയും ചെയ്യാനും അപ്പം
ലേ വ് കുട്ടീന്ന് കളക്ട് ചെയ്യുന്ന ഒരിക്കലും വാടാത്ത പൂവ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള
മഞ്ഞാ
ഒരു മഞ്ഞ കളറിൽ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു പേര് പറയുന്നത് അതും വെള്ള ത്തി കൊണ്ടുവച്ചിരുന്ന വാടത്തില്ല എത്ര നാൾ വേണമെങ്കിലിൽ ഇരുന്നോളൂ
ആ ഓക്കെ ആമനസ്സിലായി മനസ്സിലായി ചെറിയ സൂര്യകാന്തിയുടെ
അതെ അതെ ആ അത് തന്നെ അത് തന്നെ ഞങ്ങള് റ്റു ടൂർ പോയ സമയത്ത് അത് കൊറേ ഞങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ക്യാരറ്റ് പിന്നെ നിങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അടുത്ത് പോയിട്ടുണ്ടാവോ ഊട്ടിയില്അ തെ അയ്യോ നല്ല രസ അതൊക്കെ കാണാൻ അതൊക്കെ ഫ അതൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഒറ്റക്ക് പോയി എൻജോയ് ചെയ്യണം
എന്നാല്മറ്റ്നിങ്ങൾ ഒക്കെടൂർ പോയേനെ ക്കാളും ഞങ്ങൾക്ക് എന്തോ മെമ്മറീസ് എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഊട്ടി ചെന്നിട്ട് സ്ഥലങ്ങള് കാണുന്നതിനേക്കാളും ഞങ്ങൾക്ക് ചെടികൾ പറി പറിക്കാനുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ടാസ്ക് അതായത് നമ്മൾ അതെ അതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എക്സ് എക്സാം എഴുതമെങ്കിലും ഞങ്ങൾക്ക് ഹെർബേറിയ ചെയ്യണമെങ്കില ഞങ്ങൾക്ക് പ്ലാൻസ് വേണം ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഉ ഊട്ടി ചെല്ലുന്നത് അതെ അതെ ബോട്ടണി ആയിരുന്നു അപ്പൊ ഞങ്ങൾ കാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേ നമുക്കൊരു ഗൈഡ് ഉണ്ട് നമുക്ക് ഇതേപോലെ ചെന്നിട്ട് ഒരുപാട് പ്ലാൻസ് ഒരുപാട് പ്ലാൻസ് നമ്മൾ ലൈഫിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്ലാൻസ് ബൊട്ടാണിക്കൽ ഗാർഡൻ അതെ പോണം പോണം മം ഞങ്ങൾക്ക് ടൂറിൻ്റെ റിപ്പോർട്ട് കള് എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് എക്സാം സബ്മിറ്റ് ചെയ്യാൻ
ഇവിടെ ഗൂർക്കിലോ വേറെ സ്ഥല പറഞ്ഞെ അതെവിടെയാ
അത് കൂർഗ് കൂർഗ്കറക്റ്റ് എവിടൊയിരുന്നു കർണാടക
അവിടെ എന്തു കാണാന്
അവിടെ ബാബു ഫോറസ്റ്റ്
ഓ മം ഭയങ്കര ഡിഫ്റന്റെ ടൈപ്പിലായിട്ടോക്കെള്ള ബാബുസ് ലനിങ്ങൾഎന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ
ആ ഞങ്ങൾ ഇതേപോലെ ചോക്ലേറ്റ്സ് മൈസൂർൊക്കെ ഇപ്പ ചോക്ലേറ്റ്സ് മേടിച്ചായിരുന്നു പിന്നെ അല്ലാതെ കുറച്ച് ആക്സസറീസുകൾ വാങ്ങിച്ച്
ഒക്കെ ഉണ്ടല്ലോ സോപ്പും അങ്ങനെയൊക്കെ കുറ ഉണ്ട് നിങ്ങള്
ടീ ഫാക്ടറിൽ പോയപ്പം കാർഡമോം ടീ വാങ്ങിച്ച് അങ്ങനെ കുറച്ച് തേ ചോക്ലേറ്റ് വാങ്ങിച്ച അങ്ങനെ കുറച്ച് ടീസ്ക്കെ
മൈസൂർ കൊട്ടാരത്തിൽ പോയിട്ടുണ്ടായിരുന്നു
ഓ പാലസിൽ പോയി അവിടെ പോയിട്ട് അവിടെ പോവാനാണല്ലോ മെയിൻ ആയിട്ട് നമ്മള് മൈസൂർ പോകുന്ന കൊറേ രാജാക്കന്മാരുടെ മം
അവിടെ കേറുമ്പോ തന്നെ നമ്മള് സാന്ൻഡലിന്റെ സോപ്പും എല്ലാം അവര് സൈഡിലിങ്ങനെ വി വിൽക്കും നമ്മള് അതൊക്കെ കാണുമ്പോ അപ്പഴങ്ങ് മേടിക്കും
അത് കറക്റ്റ് എനിക്കരു ഓർമ്മ വരുന്നില്ല ഞാന അങ്ങനെ മെയിനായിട്ട് ഞാനങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന ടൈപ്പ് അല്ല ഞാന്
ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് കേറുമ്പോഴേ ഇടവാതൽ നമുക്കൊന്ന് ടേസ്റ്റ്ക്ക ഇങ്ങനെ മണപ്പിക്കാനായിട്ടേ നമുക്ക് തരും നല്ലത് ഇപ്പൊ ഒറിജിനൽ സാന്ൻഡില ആണെന്ന് നമ്മുടെ കൂടെ വരുന്ന സാറ് നമുക്ക് പറഞ്ഞു തരാം അവരിങ്ങനെ എല്ലാ വർഷവും കൊണ്ടുവരുന്നതാണല്ലോ പിള്ളേരെെ അപ്പ നമ്മളോട് പറയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോ നല്ല സാൻഡല ആ ഈ കർണാടകൽ ഇവിടെയാണ് ഒറിജിനൽ വരുന്നത്
അത് അത് എനിക്ക് ഞങ്ങൾക്ക് അതൊന്നും ഇല്ലായിരുന്നു തോന്നി ഞാൻ അങ്ങനെ ഞാൻ കുറേ ചോക്ലേറ്റ്സ് വാങ്ങിച്ച് പിന്നെ കുറെ ബാഗ് വാങ്ങി പിന്നെ അന്ന് എന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല അന്ന്
ക്കെ ഉണ്ട് അതാ കുറെ സാധനങ്ങളൊക്കെേമടിക്ക
മ അന്ന് ഞാൻ എൻ്റെ ഇത്തക്ക ഡെലിവറി അ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവക്ക കുഞ്ഞങ്ങൾക്കും വേണ്ടിട്ടൊക്കെഓരോന്ന് വാങ്ങിച്ച പിന്നെ എ്റെ മാര്ജ ഒന്നും കഴിട്ടില്ലായിരുന്നല്ലോ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എൻ്റെ മാരജ് കഴിന്
കഴിഞ്ഞിട്ടുണ്ടോ
ഇല്ലല്ല ഇത്ത പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡി ഫാമിനാ പോയത പിന്നെ അത് ചില സാഹചര്യം കാരണം കംപ്ലീറ്റ് ആാക്കാൻ പറ്റിയില്ല ഇപ്പം രണ്ട് പിള്ളേരുണ്ട് കംപ്ലീറ്റ് ചെയില്ല ആയതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ലായിരുന്നു
പക്ഷെ ഡി ഫാമ്മ് ആണെങ്കി പുറത്തൊക്കെ ആണെങ്കിൽ ഇവിടെൊക്കെ ഇപ്പ നല്ല ചാൻസ മ് പിന്നെ നീ പി ജി നോക്കുന്നില്ലേ?
പി ജി ഒന്നും നോക്കിയില്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് മെഡിക്കൽ കോഡിങ്ങ് നോ ഒക്കെയായിരുന്നു പിന്നെ ആ ടൈമിൽ ജോബായ സമയത്ത്
അത് ആറു മാസത്തെകോഴ്സ് എങ്ങാനം ആണോ
ആറ് മാസത്തെയ മൂന്ന് മാസത്തെയൊക്കെയ
മ് നീ ചെയ്തായിരുന്നോ
ഞാൻ ചെയ്തായിരുന്നു പക്ഷേ അതിന്റെ ജോബ് പ്ലേസ്മെന്റ് നമുക്ക് അവർ തരുവാ അതായ ടൈമിലായയപ്പോഴത്തേനും പ്രഗ്നന്റയി ഞാൻ അങ്ങനെ അത് പോയി പിന്നെ
അത് പ്ലേസ്മെന്റ് തരുന്നതേ ആ നമുക്ക് ദൂരോട്ടായിരിക്കോ അതോ
ആ കേരളത്തിന് പുറത്തായിരുന്നു അപ്പോം ആദ്യം ആ ടൈമിൽ അങ്ങനെ പോകൻ പറ്റിയില്ല
അതിട്ട് സാലറി വല്ല ഉണ്ടോ അതിന്
സാലറി എന്ന് പറയുമ്പോൾ നമ്മൾെന്തായാലും ഇതേ ഒരു പ്രൈവറ്റ് സെക്ടറിലാണല്ലോ നമ്മൾ ഒരാളുടെ ഉണ്ടോ ജോലി ചെയ്യുമ്പോ എന്തായാലും നമുക്ക് സാലറി ഒക്കെ ഫസ്റ്റ് കുറവ അത് മാത്രല്ല നമുക്ക് ഭയങ്കര വർക്ക് പ്രഷർ ആയിരിക്കും അങ്ങനത്തെൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ചിലപ്പോൾ നമുക്ക് ഡേ എന്നന്ന് പറഞ് കൊണ്ടു പോയിട്ട് ചിലപ്പോൾ ഡെയ നൈറ്റ് എല്ലാം നമ്മളെ പിടിച്ചു വിടും ജോലിക്ക് പിന്നെ അങ്ങ്
ഈ മെഡിക്കൽ കോഡിങ്
കുഴപ്പമില്ല നമ്മളൊരു മെഡിക്കല് നമ്മളൊരു സയൻസൊക്കെ പഠിച്ച് ബാക്ക്ഗ്രൗണ്ട്ള്ളവരാണെങ്കിൽ വലിയ കുഴപ് ഇല്ല ല്ല അല്ലാത്തവർക്ക് ചിലപ്പോം ക്യാച്ച് ചെയ്യാൻച്ചിരി പാടായിരിക്കും ആഹ മോണ്ടിസോറി ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയായിരുന്നു പക്ഷെ പോയില് അതേപോലെ ചിന്തിച്ചായിരുന്നു
പക്ഷെ അതിന് ചാൻസ് കൂടുതലാല്ലേ നല്ല മ് അത് പക്ഷെ വൺ ഇയർ കോഴ്സ്ടാ വരുന്നത്
ആ ആ
മ്
ഇപ്പൊ ഞാന് പിന്നെ ഞാൻ വിചാരിച്ച ഏതേലും ഫോറിൻ അക്കൗണ്ട് ബി എഡിന് ഞാനിപ്പോ അപ്ലൈ ചെയ്തിട്ടേക്കുവ പക്ഷെ അത് നെഗറ്റീവ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട വർഷം പിന്നെയും നമ്മൾ അങ്ങനെ പോകുന്നത്
അങ്ങനെയും ചിന്തിക്കൻ പിന്നെ കൊറെേ പൈസ കൊടുക്കേണ്ടി വരത്തില്ലേ കേറാനായിട്ട് അത് ഏ സമയത്ത് നമ്മള് മുതലാക്കി എടുക്കാനാ അത്രയും പൈസ കൊടുക്കുന്നത് അതുമല്ല പിന്നെരു കാര്യം ഇപ്പം ഗവൺമെന്റ് സ്കൂളിലൊന്നും പിള്ളാരില്ല കൂടുതലും അപ്പൊ നമ്മള് പിള്ളേരെ ചിലപ്പോ പിടിക്കാൻ നടക്കേണ്ട അവസ്ഥ വരും അങ്ങനെയ ഉണ്ട് ആഹ് അത് ഒന്ന ടെസ്റ്റ് എഴുതി മേടിച്ചാ ഓക്കെയാ കൊഴപ്പല്ല....
ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കും. അപ്പോം ഇന്നീ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെടുകയും വേണം നമ്മുടെ ചിലപ്പോ നമ്മൾ പഠിച്ച് കഴിഞ്ഞ് വേണ്ടായിരുന്നുന്ന് നമുക്ക് ചിലപ്പോ തോന്നി
ഇപ്പൊ പി ജി ആരും. ചെയ്യാറില്ലല്ലോ ഇപ്പൊ എല്ലാരും പറയുന്നത് വെറുതെ രണ്ട വർഷം പോയിട്ട് ഒരു കാര്യല്ല ആ സമയം ഉണ്ടെങ്കിൽആൾക്കാര് പി എസ് സ കോച്ചിങ്ങിന് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും പഠിച്ചിട്ട് പൊറ തെഎവിടെയങ്കില പോവാനോ
പിന്നെ എന്തുകൊണ്ടും എല്ലാവരും ഇപ്പോ പറയുന്നത് വെച്ചാൽ പ്രൊഫഷണൽ കോഴ്സ് സത്യം നമുക്ക് ഏതെങ്കിലും ഒരു പാരാമെഡി ക്കലായിട്ട് എന്തെങ്കിലും ഒരു ജോബ് എന്തെിലും ഒരു കോഴ്സ് പോ ആഹ് പക്ഷെ നമ്മളിപ്പ ഈ മെഡിക്കൽ ഫീൽഡ് പഠിച്ചത് തന്നെ ഇപ്പ കണ്ടില്ലേ ഈ പറഞ്ഞ പോലെ രണ്ട് പ രണ്ടര വർഷം കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചവരൊക്കെ അയായിരം രൂപക്കോ എണയിരം രൂപക്ക ഒക്കെഓരോത്തോടുത്ത് കയറി നിക്ക ക്കുന്നെ കാണുമ്പോ അതും സങ്കടവും അല്ലെ പിന്നെ അവരൊക്കെ പോറത്തോട്ട് പോണം പൊറത്തോട്ട് പൊറത്തു പോകണങ്കില് ഈ പറഞ്ഞ പോലെ രണ്ടും മൂന്നും വർഷം നാട്ടീ നിങ്ങോട്ടുള്ള എക്സ്പ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇതേപോലെ പട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് ഒരു ഗവൺമെന്റ് ജോബ് ഉണ്ടെങ്കിഏഹ് എറെ ഇത്ത താ ചെയ്തിട്ടില്ല
ചെയ്തി് എവിടെയായിരുന്നു ചെയ്തത്
ആഹ് എ എം സി പി നമ്മളിപ്പം എം സി പി
ആഹ് ആഹ് ആഹ് ആഹ് പി എസ് സി എഴുതിയാലും കിട്ടാൻ ഭയങ്കര പാടാ നമ്മള് നൂറെ എണ്ണം എഴുതുമ്പോഴാടാ ഒരെണ്ണം അത് എന്തോര ആ പഠിക്കാനുള്ളെന്നറിയക്കെ ആട്കണ കടക്കുന്നത് ഓർമ്മയും നിൽക്കത്തില്ല
ആഹ്
അതാ കുഴപ്പം എന്തായാലും ആ്ഹ് എന്തായാലും നീ ബി എഡിന് പോകുന്നുണ്ടെങ്കില് സൈഡ് ആയിട്ടെങ്കിലും പി എസ് സി ഒന്ന് പഠിക്ക ക്കാൻ നോക്കണം കേട്ട ഉമ് ശരി എടാ എന്നാ ശരി ശരി ആഹ്